ആഹ് കേൾക്കി
ആഹ് ആഹ് ഉണ്ട്
ധ അല്ല താനോ
എന്താ പണി
കറീണ്ടാക്ക
ആ നൊയമ്പല്ലാലേ
ആ ആ
ഉം എന്താ കറി
ചിക്കൻണ്ട്
ഏ ആ അയനെ ഒറ്റക്കന്നെയാണോ ഉണ്ടാക്കല് ഭക്ഷണൊക്കെ എല്ലാം ഇണ്ടാക്കാനൊക്കെ വയ്ക്കോ
ഞാൻന്നെ ഉണ്ടാക്കിത് എനിക്ക് രണ്ടാളുണ്ട്. ന്
ഉം
എന്താ. ക ഇന്നെന്താ
ഞങ്ങൾക്ക്ന്ന് ചോറെന്തേനും വക്ക കരുതി ഇന്നലെ പത്തിരി ഒക്കേന്
ഏ
ഉം അപ്പൊന്ന് ഇറച്ചിണ്ടല്ലോ അപ്പൊ പിന്നെ ഇനി ചോറ് എന്തേലുമൊക്കെ വെക്കാ നെയ് ചോറോ എ എന്തേലുമൊക്കെ വെക്കാന്ന് കരുതി ഇങ്ങനെ നിക്കാണ്
ഏ
ഉം
എന്റെ വീട്ടിലാ
ആ എന്നടേ പോന്നാ. എന്നടെ അല്ലാ മിഞ്ഞാന്ന്.
ഒയി വായിപ്പെ വന്ന് നിക്കാറില്ലേ.
ആ ആ
പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോണല്ലേ
ഉം ഉം നാൽകുട്ടികളാണ്. രണ്ടെണ്ണംപോണ്ട് ഒരാള് ഇവിടെണ്ട്
ആ
രണ്ടാളെ ആക്കീണ്ട്ള ഉം
എനിക്ക് രണ്ടാള് ഒരാള് ഒമ്പതാം ക്ലാസ് പഠിച്ച് ണ് ഒരാള് എൽ കെ ജിയിലും.
ഉം പിന്നെ വലുത് പെണ്ണാണ് അത് കൊളമ്പിയിലാണ് മറ്റേ മൂന്നാൺകുട്ടികളാണ്. രണ്ടാമത്തെ നാലാം ക്ലാസ്സിലാണ്.
ആ ആ
ഉം എന്തുട്ടികളൊക്കെയാണ്.
ഒരാണ് ഒരു പെണ്ണും.
ഏ
ഇങ്ങക്കോ?
ഇവടെ ഒരു പെണ്ണും മൂന്നാണും.
ആ ആ
ഉം ഉം ഉം അന്നിട്ട് ഒക്കായാ എന്താ ആയി എന്നിട്ട് കറീണ്ടാ
കറി ഇണ്ടാക്കാ ഒരുങ്ങണുള്ളൂ പത്തിരി ഒക്കെ ഉണ്ടാക്കണം ഇനി ഒക്കെ ഇണ്ടാക്കാൻ ഒരുങ്ങാ
ഉം
അച്ച ഉണ്ടാക്കിയാല് ഇനക്കം പോലെ ഉണ്ടാക്കാം വിചാരിച്ച് തോന്നളൊന്നും ഇല്ല ലത്തോട്ടെ
ആഹ് മ്മ് ഭർത്താവ് എവടെ ഇവിടെ ഇള്ള ആളാണോ അതോ മ്മ്
എന്തോ
ഇഞ്ച ഇവിടൊല്ല ആളന്നെ
ആഹ് ആഹ്
മ്മ് ആദ്യം ഗൾഫിലൊക്കെയെനു പിന്നെയാ കൊറോണന്റെ ടൈമിലാ പിന്നെ അങ്ങനെ പോന്ന പിന്നെ പോയിട്ടില്ല
പിന്നെ മയ ഇണ്ടോ
മ്മ് മയ ഇപ്പം ഇതുവരെ ഇണ്ടായില്ല ഇപ്പ ഉണ്ട് രാവിലെ കൊറച്ച് നേരം പെയ്ത് പിന്നെ ഒന്നും ഉണ്ടായില്ല ആഹ്
ഇന്ന് വല്ല അങ്ങനെ പെയ്തിട്ടൊന്നുംല്ലട്ടോ ചെറിയ പാറ്റല്
ആഹ് ആനെ അധികം ഒന്നുല്ല അങ്ങനെ ചെറുതായിട്ടൊക്കെ മ്മ് അപ്പ അതുവരെ ഇണ്ടായില്ല രാവിലെ പെയ്തിട്ട് പിന്നെ ഇണ്ടായില്ല അപ്പൊ ഇപ്പ ഇങ്ങനെ അത് കഴിഞ്ഞും ചെയ്തു ചെറുതായിട്ട് ഇങ്ങനെ എന്നാല് തുണിയാള് നനയാൻ വേണ്ടി കണ്ടില്ലേ
മ്മ് അല്ല അതല്ല മ്മ്
പിന്നെ ഇഞ്ഞെന്നാ ഞായറാഴ്ച
ആഹ് കേത്തിണ്ട് ഞായറാഴ്ച
മ്മ് മ്മ്
അയിനിഞ്ഞില്ലല്ലോ മദ്രസ ണ്ട് മദ്രസ ഇണ്ട് ചെറിയ ആങ്ങള
ഏഹ്
ആഹ് ഓലെങ്ങനെ കൊണ്ടാക്കും മദ്രസക്ക്
അവിടെ തന്നെ
ആഹ് അമ്മള് കൊറച്ച് പോണം പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഞാൻ എന്റെ പേരെന്ന് കെട്ടിച്ചോട്ത്ത്ക്ക് അപ്പൊ ഞാൻ അങ്ങനെ ലീവിന് വരലാണ്
ആഹ് ശരി
മ്മ് ആ ചെറിയ ആങ്ങള ഉണ്ടാവും അപ്പോ ഓൻ അങ്ങനെ കൊണ്ടായിക്കും മ്മ് മ്മ്
ആളുണ്ടെങ്കി കയിഞ്ഞാ സുഖ
ആഹ് അങ്ങനെ ഓനെ അങ്ങനെ വരുമ്പോ ഉള്ളു ഞാനും വരല് ഓനങ്ങനെ മൊയ്ലാര്യാകാൻ പഠിക്കുവാണ്
ഏഹ് ശരി
മ്മ് അപ്പോ ഓനും ഇണ്ടേ ഈ ലീവ്
ആഹ് ആഹ് അപ്പൊ അവിടെ എത്ര ആളാ ഇങ്ങള്
ഞങ്ങള് വേടെ മൂന്നാള് ഒരു പെണ്ണും രണ്ടാണും മ്മ് ഏടെ മറ്റെ ആഹ് ഒരാള് ഗൾഫിലാണ് ഓൻ്റെ ഇപ്പം നിക്കാഹ് കഴിഞ്ഞക്കണ് കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ്
മ്മ് കല്യാണം ഇനി ആറു മാസം കഴിഞ്ഞിട്ട്
ആ ആ ഓൾ വെരെണ്ടോ പെണ്ണ്
ആ പെണ്ണ് വെര്ൽ ഇണ്ട് പെരുന്നാക്കൊക്കെ വന്നീനി ഇഞ് ഇപ്പ ഇന്ന് കൊണ്ടര്ണം വിചാരിക്ക്ണ്ട് ഇണ്ട്
ഏ ആ ആ ഇങ്ങട്ട് എങ്ങനെ ഓൾ വെരാ ഇങ്ങൾ പോയി കൊണ്ടരെ
ആ പോയിക്കോണ്ട്യ ഓല കല്യാണം അതൊക്കെ കഴിഞ്ഞിക്ക്ണ് ഞമ്മൾ തൊള്ളു കയ്യാത്തത് അപ്പ ഞമ്മ് ഉം ഞമ്മൾത് ഇഞ് ആറ് മാസം കഴ്ഞ്ഞ്ട്ടാണ് അപ്പ പിന്നെ ഓൾ അങ്ങനെ വെരും
ആ ഇപ്പ അയിൻ അങ്ങനെന്നെയ്നി നിക്കാഹിന് അങ്ങനെ എല്ലാരും വെരും പണ്ടത്തെ
ഉം ആ അതെന്നെ പിന്നെ അയിക്കൂടെ ഇപ്പ നി ഞമ്മളെ നിക്കാഹ് ക്കാഹ്, ൻ ഓലെ കല്യാണം ആക്കാരം ഓലെ നിക്ക് നമ്മളെ നിക്കാഹിന്റെ അന്ന് ഓലെ കല്യാണ ആ ഇഞ് ഇണ്ടാക്കും അപ്പ പിന്നെ ഉം ഇഞ് ഒൽക്കൊര് പരിപാടി ആയിട്ട് ഇണ്ടായൂലല്ലോ
ആ
അങ്ങനെ ആവുമ്പ പിന്നെ ഏറിം വന്ന് നിക്കൊക്കെ ചെ ചെയ്യും ഉം മറ്റത് ആദ്യൊന്നും അങ്ങനെ ഇണ്ടായിരുന്നില്ല ഉം ആ അതെന്നെ കാണൂലാ വുളി അങ്ങനെ ഒന്നും ഇല്ലലെ എപ്പളേലും ഒക്കെ ഒരു വുളി ഇതും ഉം ഇപ്പ അങ്ങനെ ഇല്ലല്ലോ ഇപ്പ ഒക്കെ അങ്ങൻ തന്നെ അല്ലെ ഉം ഇങ്ങക്ക് എങ്ങനെ വള്ള അയൊക്കെ ഇണ്ടാ ഒയുടെ വള്ള ക്ഷാമ ഇണ്ടോ ഏ ആ
വള്ളത്തിന് അയിന് ബുദ്ധിമുട്ട് ഇല്ല
ആ ശരി
ഇങ്ങളെ അയുടെ
ഞങ്ങളവിടെ ഞങ്ങൾക്ക് ഇവ വടെ കൊഴപ്പൊന്നും ഇല്ല അവടെ കെട്ടിച്ചോട്ത്ത് ഞങ്ങക്ക് ഇങ്ങനെ വള്ളത്തിന്റെ ഇത് കൊഴക്ക്ണെ വെർത്തിട്ട അതോണ്ട് കൊഴപ്പ ഇല്ല അല്ലെങ്കി വറ്റും സാധാ കെണറാൾ വറ്റൂലാ പാറൊക്കെ ഇണ്ടായോണ്ടെ ഉം അപ്പൊ പിന്നെ വയലടച്ചിട്ടാവിടെ തറവാ ഏ
മലെണോ
നല്ലെ അല്ല ഇന്നാലും അഡ് ടീൽ ഒര് പാറ ഇണ്ടാവും
ഏ
ഉം അപ്പൊ പിന്നെ ദെ അട്ച്ചേരാ കെണർ കുത്തിയൊലൊക്കെ പാറ ഒക്കെ ഇണ്ടായിറ്റേ പിന്നെ അവര്ക്ക് വള്ളൊക്കെ കമ്മിയാക്കാലം അപ്പൊ ഞമ്മള് പിന്നെ അയിന് നിന്നിട്ടില്ല. ട്ടെയെര് ഒക്കെ കൊയലാണ്ട് അട്ച്ചെക്കാണ് അതോണ്ട് പിന്നെ വള്ളൊക്കെ ഇണ്ട് ഉം ഇപ്പ പിന്നെ വള്ളം വറ്റുമ്പോത്തിന് ഇങ്ങനെ മഴ പെയ്യ്ണോണ്ടെ ആര്ക്കും ബുദ്ധിമുട്ട് ഇണ്ടായിട്ടില്ല
ഇന്ന് ഇപ്രാവശ്യം നേര്ത്തെ വന്നു തൊടങ്ങീന് പക്ഷെ മഴ വല്ലാതെ ഇല്ലന്നൊള്ളു
ആ എന്നാലൈ വെള്ളം ഇ ഇണ്ട്
ആ വള്ളം ഇണ്ട്
ഉം ഇഞ് അട്ത്ത പ്രാവ്ശ്യത്തിന് പ്പളെ ഒന്നും പറയാൻ പറ്റൂലാ ഇപ്പ ഒരു മഴ ഇല്ലാത്തോണ്ട് അപ്പ ഇഞ്ഞ് വറ്റാവോ
മഴ പെയ്യാൻ തിരിഞ്ഞാല് നല്ലോ വെള്ള ത്തോണ്ട് കുടുങ്ങും ചെയ്യും വെള്ളം ഇല്ല മഴ പെയ്തില്ലെങ്കിൽ വെള്ളം ഇല്ലാതിം കുടുങ്ങും
ആഹ് അതന്നെ
ഉം
ങ്ങനെ പെയ്യുന്നൊണ്ട് എന്താ അസുഖങ്ങളൊക്കെ ഇണ്ടാവും ചെയ്യും കാലാവസ്ഥന്റെ പ്രശ്നം കൊണ്ട് പനി ഇതു അങ്ങനെ ക്കെ അരാതണ്ടോ മഴ ശരിക്ക് പെയ്യ്ണില്ലല്ലോ
ആഹ് അതന്നെ കുട്ടി ഉറങ്ങില്ലേ
ഇല്ലേ ഉം അവന് ച്ച്ക്ണ്
പ നീച്ചതാ
എല്ലാ കൊറച്ചേരായി
ഏ
ഉം
ശരി
ഉം
പിന്ന എന്താ
ഉം ഇങ്ങളെ കുട്ടിയള്ല്ല അവിടെ
ആഹ് ഉണ്ടേ ഒരാളിതാ മൊബൈലാണ് ഇപ്പോളും ഫോൺ കാൺണ പണിയാ
ആഹ്
രു പണി ള്റ്റോ കട്ന്നൊറങ്ങ്ണ്ട്
കിട്ടിയാ പിന്നെ കുട്ടികള് അവിടെ അടങ്ങിന്നോളും കച്ചറക്കൊന്നും ഉണ്ടാവൂല ഉം ഉം എല്ലാ കുട്ടികളും അതെന്നെ ഫോണട് കിട്ടിയ പിന്നെ ഒന്നും വണ്ട
അതെ
അതെ പിന്നെ ഭക്ഷണം കൂടി തിന്ന് അറിയീല ഓല് ഭക്ഷണം കൊടുത്താലും കൂടി എയ്ലെ പോണന്നെ അറിയില്ല അല്ലെങ്കി തിന്നൂല ഉം
തിന്നാനേ അത് കൊടുത്താലും ഇന അറിയെന്നെല്ല ന്തേ ഇണ്ടായിനൊന്നും അറിയില്ല
അതറിയാതെ അങ്ങനെ പോയിക്കോളും
ഉം
ഉ ഉ
പിന്നെ ഇന്നെന്താ സ്പെഷ്യലാണോ ചോറുണ്ടാക്ക
ഉം ചോറ് ണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞീനിമ്മ പിന്നെ കൊക്കവാടക് ക്ക് ഞങ്ങള് മാവൂട്ടി വെച്ച്
ആ ഏ ഓളിഞ്ഞ് നാത്തൂന് നോമ്പറക്കാനേക്കും വര അത് രാത്രി നോമ്പറക്കാനാ വര്ന്നെ ഓള്
അല്ല നോല്മ്പോ തൊറന്ന് കഴിഞ്ഞിട്ട് കൊണ്ടരാ വിചാരിച്ച് ക്കാ
ആഹ്
അത് ഇബട്ന്ന് കൊറച്ച് പോണം ഒരു മുക്ക അരമണിക്കൂറൊക്കെ ഉണ്ടാവും ഉം അപ്പന്നെ നോമ്പും നോറ്റ് കെതിയേട അല്ലെ പിന്നെ രാവിലെ ഒക്കെ കൊണ്ടല്ലേ
ആഹ് വന്നാ കൊറച്ചീസം നിക്കുവോ രണ്ടീസോ നാലീസോ
ആഹ് അധികം നിർത്തില്ല രണ്ട് മൂന്നീസൊക്കെ നിർത്തിയാണ്ട് പിന്നെ അങ്ങനെ
ഇത്ണ്ടുമ്പോളാ വരല് കൊണ്ട
അല്ല അതങ്ങനെ കൊണ്ട ആഹ ചിലപ്പപ്പോ അങ്ങനെ വരും എനിക്ക് പിന്നെ ഈ ലീവ് ഉണ്ടാവുമ്പോൾ അല്ലേ വരാ
ആഹ ആഹ
അപ്പൊ പിന്നെ ഇല ഈവന അല്ല അനി പോക്ക് ക്ലാസ് തുടങ്ങും അടുത്ത മാസം മുതല്
ആഏ എന്തതിനാ പഠിച്ചത
ഓള റ്റിറ്റീസിന്റെ ഇതിലാണ് അത് കൊണ്ട ചർ ീ മലപ്പുറത്താണ് എന്തയിക്കോട്ടെല്ലെ വിളിച്ചണ്ട് ആ